ആഹ
ഉം എന്ത നല്ല തന്നെ അസുഖമായി
ആഹ ആ ഇല്ലില്ല സുഖാണ് ചോർന്നെല്ലാം കഴിഞ്ഞല്ലേ
കഴിഞ്ഞു ഞാൻ ഇങ്ങനെ വെറതെ ഇങ്ങനെ കിടന്ന് ഫോൺ ഇങ്ങനെ എടുത്തു കുട്ടികളൊന്നും ഇല്ലോ
അഹ് അനക്ക് ഇപ്പൊ വരാനായില്ലേ നാല് മണിയൊക്കെ ആകുമ്പോ നി എത്തണ്ടാവുംല്ലേ
ആ മൂന്നേമുക്കാല് ഒക്കെ ആവുമ്പോത്തെനും ചെറുത് വരും പിന്നെ കഴിഞ്ഞ ഒരു അഞ്ചുമണിയാകുമ്പോത്തിന് രണ്ടാമത്തെ വരുമ്പോ എല്ലാരും പിന്നെ അപ്പൊ ഫോണ് കിട്ടൂല്ലല്ലോ പിള്ളേർ പിന്നെ ഫോണിന്റെ ഒഴിവ്
രാവിലൊക്കെ ആണെങ്കിൽ പണിയില് കഴിയും പിന്നെ ഉച്ചക്ക് ചോറല്ലാം ഒന്നും കഴിഞ്ഞിട്ട് വന്ന് കെടുക്കുമ്പോഴല്ലേ ഫോൺ എടുക്കാ
അതാണ് ഇങ്ങനെ ഞാൻ ഫോൺ കണ്ടപ്പോ ഇങ്ങനെ എടുക്കാണ്ട് വെറുതെ ഇങ്ങനെ കറക്കിനോക്കിയപ്പോ നിങ്ങളെ കണ്ട
ആഹ ഞാൻ ഇന്നലെ വിളിക്കാ ഞാൻ ഇന്നലെ വിളി വിളിച്ചു തോന്നണ രാവിലെട്ടൊന്ന് വിളിച്ച്
ആ അത് കുട്ടികളെ ഉണ്ടാവലേ
ആഹ അന്നേരം ഞായറാഴ്ചയല്ലേ അതന്നെ കാൾ കട്ട ആാക്കിയ ക കട്ട് ചെയ്തു തോന്നുന്നു അപ്പൊ ഞാൻ ബിസിയാ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിളിക്കാന്നു വിചാരിച്ച്
അഹ് പിന്നെ ഒരോ പണിയിലാവുമ്പോ പിന്നെ മറക്കും ചെയ്യും പിന്നെ ഞാൻ ഓണം വ വെക്കേഷനൊക്കെ ആകുമ്പോ നമുക്ക് എവിടുത്തെങ്കിലും പോയാലോ എന്നുള്ള ഒരിതിലിങ്ങനെ വിളിച്ചതാ നമ്മൾ കുറേ ആയല്ലോ ഇപ്പൊന്ന് പുറത്തു പോയിട്ട് മക്കൾക്കൊക്കെ ഒന്ന് തമ്മില് കാണും ചെയ്യാം
അഹ് നമുക്ക് തീരുമാനിക്കാം വെക്കേഷൻ ആകാനായിട്ട് സമയം ഉണ്ടല്ലോ
ഏതൊരു ഏരിയക്ക് പോകുമ്പോഴും ഭയങ്ങളാട്ടോ അത് കുറേ കാര്യം എന്നാലും മക്കളായിട്ട് പോണം കൊറേ ആയി പുറത്തൊക്ക പോയി പരീക്ഷകളൊക്കെ കൂടിട്ട് പോക- ഒരുക്കും തന്നെ നമ്മളൊക്കെ ഇപ്പോ പഴയ കാലങ്ങൾ ഒടുക്കുന്നതന്നൊന്ന് ഞങ്ങളെ ഒന്ന് ഭയങ്കരദ
വല്യ കുട്ടികളൊന്നും വരാൻ കൂട്ടാക്കൂല ചെറിയൊരന്നെ വരുള്ളൂ ആഹ അഹ് അവര് നമ്മൾ കൂടൊക്കെ വന്നാൽ അവർക്ക് ബോറടിക്ക ക്കുന്നുണ്ട്
ചെറിയക്കുട്ടികൾക്ക് പറ്റിയ പാർക്കും കാര്യങ്ങളൊക്കെ ഒക്കണ്ടല്ലോ അമ്മ അടുത്തുള്ളത് അങ്ങനൊക്കെ അങ്ങനെ പോകണം ഞമ്മുക്കൊന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാ ഓർക്കു ഒന്നില്ല വന്നിട്ട് കേറി കളിക്ക അങ്ങനെയൊക്കെ ഞങ്ങളിവിടെ എടുത്തുണ്ട് പിന്നെ എങ്ങനെ ചിറ്റാ അതില് അങ്ങിട് കേറുമ്പോള്ള എൻട്രി ഫീസ് മാത്രേള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഫീസ് ഇല്ല
ഏ അഹ്
അങ്ങനെ കേറിട്ട് അഹ് അങ്ങനെ ഇണ്ട് എല്ലാം ഇണ്ടായില് എല്ലാം വറത്തുന്നാണ് അപ്പ അല്ല ഓരോന്നര കേൾക്കും ചെയ്യാ ഇല്ല അതിനുള്ളത് വെറും നൂറ് രൂപ ഉള്ളു ന്നയിന്റുള്ളി കയറകഴിഞ്ഞാ പിന്നൊന്നിനും പൈസ വേണ്ട. അതെന്നെ ഏ എട്ട് വയസ്സോ ഏഴ് വയസ്സൊക്ക ആയിട്ടവ്ട്ന്നുള്ള കുട്ടികൾക്കെ പൈസ ഉള്ളു. ചെറിയ കുട്ടിയാക്ക് പൈ ഇല്ല ഞങ്ങളങ്ങനെ ഒന്ന് ര പോയിക്കണു അങ്ങെ അവിടെങ്ങനെ നിയ സ്ഥല കുതിരസവാരീം അതൊ
അതൊക്കെ ഇണ്ട് ല്ലേ അപ്പൊ അയിനൊക്ക മ്മള് വേറെ കൊടുക്കണ്ടി വരുല്ലേ
ഇല്ലല്ലല്ലല്ല നമ്മള് ഞമ്മളത് പോവ അങ്ങട്ട് കേറാ അത്ര തെരക്കാണേ പിന്ന മേലേ ഒരു ച്ചുറ്റി ച്ചുറ്റിയുള്ള ഒരു കോണിയൊക്കെ ഉണ്ട്. അയിന്റെ മോള്ള് കേറീട്ട് താഴത്ത് നോക്കുന്ന വ്യൂ ഉണ്ട്.
അത് ശരി അ കുട്ടികള് ഒന്നാമത് ഇവരീ ഫോട്ടോ ഇട്ക്കാനാണ് അവർക്ക് ഫോട്ടോടുക്കലല്ലേ മെയ്ന് ആ നല്ല സ്ഥലാണ്
അവട ചെന്നുങ്ങാണ്ടി അത് ആ ഇറങ്ങിയ സമയത്തൊക്കെ ഓരോരുത്തര് അവിടെ ചെല്ല ഫോട്ടോ എടുക്ക വീഡിയോ എടു ഭയങ്കരതന്നെല്ലേ ഞങ്ങളൊക്കെ ഫസ്റ്റൊക്കെ ചെന്നപ്പോ അങ്ങനെ പിന്നെ പിന്നെ ഞമ്മക്ക് ഒരേ പ്രാവശ്യം ഇങ്ങനെ കാണുമ്പഴേ പക്ഷെ മക്കളായിട്ട് പോകുമ്പം ലാഭാണതേ മോതലാവും.
അത് ഇവര്ക്കും ഒരു ദിവസത്തെ ഒരിതായാണ്ട് കിട്ടുവല്ലോ ഫുള്ളായി
ഏ അത് ഇല്ലല്ല ഇത്ര സമയം അവിടെ സ്പെൻ ടെയാ അങ്ങനൊന്നും അയല് അന്നില്ലേര്ന്നു. ഞാൻ ചെന്ന സമയത്തൊന്നു ഇല്ല പിന്ന പിന്ന ഇങ്ങനെ തിരക്കും തിക്കും പിന്നെ സീസ സണക്കാമ്പോ ഇനി കൂടോന്നെങ്ങനെ ആ മാ
അത് പേറെ ഇപ്പഴൊന്നും തിരക്കുണ്ടാവൂല ഇപ്പ സ്കൂളൊക്കെ തൊറന്നല്ലോ സ്കൂൾ തുറന്ന് ഒന്നാമത് പിന്നെ മഴക്ക ഏഹ്
വരൂല്ലേ ഒരു പത്തൂസമ്മക്ക് ലീവ് കിട്ടു വല്ലോ അപ്പൊ അന്നരീസം ഉം ഞമ്മക് ചെയ്യാ എന്നുള്ള ഒരു ആഗ്രഹ അപ്പൊങ്ങക്ക് താല്പര്യണ്ടോ മക്കളോടൊക്കൊന്ന്
ആ അതൊക്കെ താല്പര്യണ്ട് എവിട് ക്കെലും പോവാന്ന് പറഞ്ഞാ വീട്ട് വീട്ടിലന്നെ ല്ലേ അതന്നെ ആ പിന്നെ ഒന്നാമത് പൊർത്ത്ക്ക് എറങ്ങലും കൊറവാ ഇപ്പൊ വ
ഞാനിപ്പങ്ങനെ പൊർത്ത് പോവാണ്ടായാ ഞാൻ പറയും ഈ റൂമ് കെടന്ന് തടി വെച്ച് ക്ണ് തടി എങ്ങനെ തടി വെക്കാണ്ടിരിക്ക? നിങ്ങളൊക്കെ പുറത്ത് പോയി പണിഎടുക്കല്ലേ എനിക്ക് വീട്ടിനുള്ളി ക്കെട്ന്നുള്ള ഇട്ടാ വട്ടത്തിലുള്ള പണിയല്ലേ ഉള്ളൂ അപ്പ തടിയും വയറൊക്കെ ഇണ്ടാവും
പിന്നെപ്പോ ഒരു തിരുമ്പാ ഉള്ളെ മെഷീനിലിടും അരക്കാള്ള മിക്സി ഇടും വേ ഇങ്ങനെയൊക്കെ എളുപ്പല്ലേ എന്നിട്ടും വീട്ടില് പണി തീരോ അതുല്യ
ഇപ്പൊ തേങ്ങ ചെരകണത് വരേ നിന്ന്ങ്ങാ ഒന്നിങ്ങനെ വെച്ചോടുത്താ ഉം അതിയന്നെ താഴ്ത്തേക്കുള്ള ഒന്നുല്ല ചൂലും ഒക്ക നിന്ന നടുമ്പൊറോക്ക നിന്ന് വാര നിന്നടിക്കാ ആ ഒരു സിസ്റ്റല്ലേ
തന്നെ ആ മുറ്റടിക്കലും കൂടി കുനിഞ്ഞിട്ടുള്ളത് നിന്ന്
ഒരു ബ്രഷ് ബഷല്ല തുഞ്ചത്ത് ഈർക്കിലുള്ള ചൂലാണ് ഇവ ന്താ വല്യ തൊടപ്പിന്റെ കൊള്ളിണ്ടല്ലോ അങ്ങനത്തെ കൊള്ളിമല് ആഹ് അതെന്നെച്ചാല് കൊറേ സ്ഥലം അടിക്കാണ്ട്. പക്ഷെ അതോടെങ്ങനെ അടിക്കുമ്പോ ഊരന്റെൾ ഭയങ്കര ഒരു ഇത്‌ വ നല്ല വെയിറ്റ് ഇണ്ടാ കൊള്ളി അതുകൊണ്ടാണത് ക്കുമ്പോ ഒരു വേഗം ഇങ്ങനെ പോരും
ഉം പിന്നെ ഇപ്പ അ അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് നമ്മുക്ക് മടിയും ആയിക്ക്ണ് ഒന്നാമത്
അത ഇപ്പൊ തായത്തൊരു സാനം വീണ കാലൊണ്ട് മടക്കി ണ്ട് ഇട്ക്കാ ചെയ്യാ കുമ്പിടൂല
കുമ്പിടൂല അത്രക്കും മടിയാണ് ഉം
എന്ത ഉച്ചക്കൊക്കെ ഇണ്ടാക്കി
ഒച്ചക്ക് ഒന്ന് സ്പെഷ്യലൊന്നും ഇല്ല. ചെമ്മീും കിട്ടിന്ന്. പ്പ കറി വെച്ച്.
പ്പ. മീന്റെ സമയം തോന്നുന്നു എല്ലാരും. നല്ല മീനില്ല ഞാൻ കൊറച്ച ചിക്കൻ കൊണ്ടന്ന കറി വെച്ച്. മ് ഇങ്ങട്ട് ബ് പ്പമ്മീം. ഇന്നും പറഞ്ഞോ മീനയ്നൂ നല്ല പഞ്ഞീനൊക്കെ ഉള്ള മ ണ്ട് അഹമാന്റെ ഏട്ടത്തിം. ഉഠ. അങ്ങനെയണ്ട് ക്ഷ. വില കുറച്ച് കുറഞ്ഞിുന്നു ഞങ്ങളോട്ടെ കൊടുാ നല്ല വില ഉണ്ടായി
മത്തി. ഇനിയിപ്പ വേല കുറഞ്ഞാ മീന ടേസ്റ്റ്. കുറവാണല്ലോ വില നല്ല കൂട്ടുള്ള കുറച്ച നമ്മൾ മേടിക്ക അപ്പോൾ നല്ല രസ ഹ ഹ വില കൂടിയോവ
പങ്ങിന് ഇഷ്ടാണ്പക്ഷെഇവിടെ കുട്ടികൾക്ക ഇപ്പത്തെ കുട്ടികൾക്കൊും അത്ര വലിയ ഇഷ്ടാണ്. ഉം ഉം.
ആ. പഞ്ഞീന് ആ പഞ്ഞി പൊരിച്ചിട്ട് ആ ചട്ടീല് ചോറിനൊക്കെ നല്ല രസ.
ആഹ് ഞാന് ഇവട്ന്ന് ആണ്ട് പോ പോയിന്നി ഇപ്പ രണ്ടുസം ലീവിന് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പഞ്ഞിന്ന് രണ്ട് മൂന്ന് പഞ്ഞീം. മതി ബാക്കി ച ചട്ടിനെതുടക്കാൻ വേണ്ടി ഇങ്ങട്ട്‌, നാത്തൂൻപറയാ ചട്ടി തൊടിച്ചിട്ടഞ്ഞ് ഇവിടെ കൂടാ ചട്ടി തൊടിച്ചിട്ട്ഞ്ഞ് ഇവിടെ കൂടാനാണോ പ്ലാന്. നാത്തു നാത്തൂൻ വെറുതെ ചോ ഞാൻ പറഞ്ഞു ക്ക് ചട്ടി തെടക്കണം പറഞ്ഞ്, നമ്മള ഇവിടെ ചട്ടി തുടക്കണിലല്ലോ.
ആഹ്. അതന്നെ അതന്നെ നമക്ക് നമ്മുടെ സ്വാതന്ത്ര്യം പോലെ ചെയ്യണമെങ്കി അങ്ങോട്ട് പോകണ്ടേ,
അതാണ് അതെ നമ്മളതല്ലാന്ന് ഓല് പറഞ്ഞാലും നമ്മൾ അ അതാണ്, നമ്മള് മനസ്സുകൊണ്ട് എപ്പോഴും. നിങ്ങളൊക്കെ കെട്ടിച് വിട്ട് നിങ്ങൾ ദ് ഇവിടെ കഴിഞ്ഞുന്ന് പറഞ്ഞാലും, മനസ്ന നമ്മൾട അതാ അവി
ആഹ് തന്നെ അതന്നെ.
ഉം
വേറെന്തൊക്കെയാ?
വീട്ടിലൊക്കെ പോയിട്ട് കുറേയായോ?
ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻഇപ്പം രണ്ടിസായി, ഇങ്ങട്ട്‌, വന്നിട്ട് ഇവിടന്ന് അവിടുന്ന് സ് കൂളി പോവാ പ്പോ അവിട്‌ന്നും ഇവിടന്നും പോവാല്ലോ അപ്പൊ പിന്നെ എടക്കും അപ്പങ്ങനെ ആഹ് അപ്പം പിന്നെ കൊഴപ്പല്ല അവിടെ ഇവിടി
പ്പം ലോങ്ങ് ആയോണ്ട് ലീവ് കാണു
മാത്ര പോ പോയ കൊറച്ചിസൊക്കെ നിക്കൂല്ലേ?
ഇല്ലെയ് ഇല്ല ഞാന് ന്താണ് ഇപ്രാവശ്യം ഞാന് മുഹറം ഒമ്പത് പത്തും ഉണ്ടായപ്പം ലീവല്ലേ. അപ്പൊ ഉസ്താദ് എന്താട്ടിക്ക്ണ് മുഹറം ഒമ്പതിനും പത്തിനും മദ്രസ എടുത്തിക്ക്ണ്. ഓല് ശനിം, ഞായറും ലീവ് തന്നീനിം അപ്പം ഞാൻ ഒമ്പതിന് മദ്രസ്ള്ള കാര്യം ഞാൻ മെസേജ് കണ്ടിട്ടില്ലെ ആഹ് ഒമ്പതിന് മദ്രസ പോയി പത്തിന്ന് ഇന്നിട്ട് മദ്രസക്ക് പോയി ഇന്നിട്ട് പിന്നെ. ഇതാണ് ശനി ഞായറും. ഉസ്താദ് ലീവ് അടുപ്പിച്ചു തന്നു. ചെറിയ സ്കൂൾ ആരും ലീവ് തന്നു അപ്പൊ എന്താ ണ്ടച്ചാ വല്യ സ് സ്ക്കൂളാര് അന്ന് സ്ക്കൂള്ണ്ട് ശനിയാഴച്ച സ്കൂള്ണ്ട്ന്ന് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിക്ക മെസേജ് അയ യക്ക്ണത് ഞാൻ ടീച്ചറോട് അപ്പത്തന്നെ പറഞ്ഞു, ഞങ്ങൾ നാടുവിട്ടുക്ക്ണ് ഇനി പറഞ്ഞിട്ട് കാര്യല്ല. ഒരാക്ക് കഴിയൂല എത്തൂല. രാവിലെ എഴരക്കാണ് സ്റ്റാർട്ടിങ് അവിടുന്ന് വണ്ടികള് ആഹ് സ്റ്റാർട്ടിങ് കയറി കഴിഞ്ഞാല് ഞങ്ങള് ആത സ്കളിന്റെ സമയം ആവുമ്പോത്തിന് അവിടെത്തൂല്ല പിന്നെ അവിടുന്ന് ഫുഡയ്ക്കാതെ അയ്ന്റെ മുന്നേ കുട്ട്യാളെ വലിച്ച്ങ്ങാണ്ട് പോന്നിട്ടും ഒ ഒറങ്ങ്ണെ കുട്ടികളീം ഇടുത്തുപോരാന്. നമുക്ക് സ്വന്തം വണ്ടിയിലല്ല പോണത് ബസ്സിലാ പോണത്.
അതെ അതെ ആഹ് എത്ര മണിക്കൂർണ്ട് അവിട്ന്ന് ഇങ്ങട്ട്.
ഇങ്ങട്ട് ബസ്സ് സമയത്തിനും നേരത്തിനും കിട്ടണ്‌ന്ന്ണ്ടെന്ന്ങ്കില് ഏറിയ ഒരു രണ്ട് മണിക്കൂറ്കൊണ്ട് എത്തും. ആഹ് അത് കിട്ടാത്തത് കൊണ്ടാണ് ഇത്രേം ടൈമ് എടുക്കണത്. പിടിക്ക്ണത് പിന്നെ ഒരു സ്റ്റാന്റ് പോയി അവിടുന്ന് കൊറച്ചേരം അവിടെ നിന്ന് ട്ട് പിന്നെ അവടുന്ന് വിട്ട് അങ്ങനെ പോരൊള്ളോയ് ഉം അപ്പ രണ്ടു നേരം ബസ്സ് ഇബടുന്ന് നിർത്തി ആഹ് അതാണ് ഓട്ടോയിലൊക്കെ പോരുമ്പല്ല സ് സൊ ക്കാണുമ്പോ ‌ ഇല്ല ആരും
ആഹ് ഇണ്ടെങ്കി പിന്നെപ്പോനേരാവുമ്പോത്തിന് അവര് ങ്ങട് വണ്ടിലാക്കി തെരൊല്ലോ.
അതാണ്‌ ഇപ്പ വണ്ടിണ്ടായിട്ടും കാര്യല്ല അമ്മള് ഡ്രൈവർമാരെ പൊർത്ത്നോ
ആഹ് അതെന്നെ പിന്നെ അമ്മള് പാ പഠിക്കാന്ന് വിചാര്ച്ചായെ ഇയ്യ് പഠിച്ചിര്ന്നോ?
ഞമ്മക്ക് ഡ്രൈവിംഗ് പഠിക്കാം എക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ നല്ല ആഗ്രഹണ്ട് പക്ഷെ പഠിക്കാൻ ചെറിയൊരു പേട്യാണ്. ഹലോ
അതെന്നെ എല്ലാരവസ്‌ഥിം പ്പ ആഗ്രഹം മാത്രൊള്ളൂ നടക്കലില്ല.
പേട്യാണ് സത് ത്യത്തിലേ ഈ വെല്ല്യ റോഡാടെർങ്ങ്യപ്പളേ കൈമക്കാണ്ട്ട്ത്ത്ട്ട്ക്കാണ്ട് ഒന്നാണ്ട്
ന്നു പോവുമ്പത്ത് വണ്ട്യേള് വെരുമ്പോ പേ
ഓഹ് അതാണ് ഇൻക്ക് എട്ത്ത് ക്കൂടെക്കെ വെല്ല്യ ലോറിക്കണ്ട് വെരുമ്പോ ബെയ്ക്ക് മ്മേ
ആഹ് പേ ആഹ് താ പേട്യാണ് ഓ ഇന്റെ അടുത്ത് കൂടെ പോവുമ്പോ
ഷാളോ എന്തെങ്കിലൊക്കൊന്ന് ആ വണ്ടിമേൽ കൊളത്തിയ പോരെ കഴിഞ്ഞില്ലേ.
അതന്നെ നമ്മളു അങ്ങനെ നമ്മള് ഇത് മാത്രം ചിന്തി ക്കൊള്ളൂ എങ്ങനെ വാങ്ങനെപോ സംഭവിച്ച എങ്ങനെണ്ടാവോന്നൊ ക്കെ ചിന്തിക്കൊള്ളൂ നേരായ മാർഗത്തിൽ ചിന്തി
ചിൻ അതാ പറഞ്ഞഅതാ നിന്നോടെപ്പോഴും പറഞ്ഞേ നെഗറ്റീവ് ചിന്തിക്കരുത് നമ്മളെന്ത് ചെയ്യുമ്പോഴും അയെൻക്ക് വേണ്ടീട്ടാണെന്നുള്ള ആ ഒരിതില് നല്ലതീ കാർഡുംമക്ക് ശ്രദ്ധിക്കണം ഇതിങ്ങളിങ്ങനെ വീഴുവോ വീഴുവോ വീഴുവോച്ചിട്ടുള്ള ആത്ണ്ടല്ലോ അത് നടക്കൂലന്ന പറ ആ
ഉം
അപ്പൊ പൊറകിരിക്കണ ആളെ മനസ് താന്നു പോവല്ലേ എന്നൊക്കെ പറയുമ്പള്. ന്നാൻ വിളിക്കണ്ടിട്ടാടാ ആ ന്നായിക്കോട്ടെ ന്നാ ശരി.